ഹലോ ഹലോ
ഹലോ കേൾക്കാമോ
ആഹ് കേൾക്കാം
ആഹ് എന്തൊണ്ട്
എങ്ങനെ മഴയൊക്കെ ഒണ്ടോ
മഴ ഇപ്പം എന്തായാലും തോർന്നു നിക്കുവാ രാവിലെ ഇണ്ടായിര്ന്ന് അവിടെ ആഹ് അവിടൊണ്ടോ
ഇവിടെ നല്ല മഴയാ നല്ല ഇരുണ്ട് കിടക്കുവാ രാത്രി പോലെ തോന്നുന്നു
ആഹാ അവിടെ എങ്ങനെ വെള്ളമൊക്കെ കേറുന്ന സ്ഥലമാണോ
ഇല്ല വെള്ളം ഒന്നും കേറുന്ന സ്ഥലം ഇല്ല
ആഹാ
ആഹ് അവിടെ എങ്ങനെയാ വെള്ളം കേറുന്ന സ്ഥലാണോ
ഇവിടം വെള്ള് അത്യ ഒരു പതിനെട്ട് മറ്റെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം പോലെ വരുവാണെങ്കി കേറും
ആണലെ ആണല്ലേ ഇവിടെ രണ്ടായിരത്തി ത്തി പതിനെട്ടിലെ വെള്ളം പോലും നമ്മളെ ബാധിച്ചിട്ടില്ല എന്നാൽ ഇല്ല ഇല്ല എന്നാലും ഈ മഴ ഇങ്ങനെ പെയ്യുമ്പം പേടി തോന്നുന്നു കാരണം ഇതുപോലെ ഇങ്ങനെ ബാധിക്കുന്നവരുണ്ടല്ലോ ഇപ്പ കഴിഞ്ഞ വർഷം തന്നെ വയനാട്ടിൽ ഉരുൾപൊട്ട് ട്ടലൊക്കെ നമ്മളൊക്കെ സേഫ്‌ ആയിരിക്കും പക്ഷെ എന്നാലും ഇതുപോലെ ഓരോ ഈ വെള്ളം കേറുന്ന സ് സ്ഥലം ഉരുൾപൊട്ടലൊണ്ടാവുന്ന സ്ഥലത്തൊക്കെ ജീവിക്കുന്നവരെ കുറിച്ച് ഓർക്കുമ്പം അങ്ങനെ പേടി തോന്നാം അത്രയ്ക്ക് ഇരുണ്ട് കെട
ഉം ഉം
ആഹാ ഇവിടെ ഞങ്ങള് കഴിഞ്ഞവട്ടം ക്യാമ്പിലായിരുന്ന് ഞങ്ങടെ വീടാക്കിൻ വീടിന്റെ പകുതി വെള്ളം ആയിരുന്ന് ആദ്യം ഞങ്ങളു വേറൊരു വീടിന്റെ മണ്ടേലാരുന്നു പിന്നെ ക്യാമ്പിൽ പോയി
ആണല്ലേ
ഉം
എപ്പോഴാ ഈ രണ്ടായിരത്തി പതിനെട്ടിലാണോ അതെ കഴിഞ്ഞ വർഷമാണോ
രണ്ട് പതിനെട്ടില് പതിനെട്ടില് മറ്റേ ആഹ് ഏഹ് കയിഞ്ഞ വർഷത്തെ വെള്ളം ഞങ്ങടെ വീടിന്റെ പൊറകി വരേ വരുന്നുള്ളൂ
ആഹ് ആഹ് ഏതേലും പുഴയോ അങ്ങനെന്തെങ്കിലും ഉണ്ടോ അടുത്ത്
ആഹ് ഇവിടെ പമ്പ പമ്പയാറുണ്ട്
ആണല്ലേ
ഒരു തോടും ഉണ്ട്
ഓഹ് ഓഹ്
ഉം
ശരിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ക്യാമ്പിലൊക്കെ പോണത് നമ്മളെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തുകൊണ്ട് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ
ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം അത്ര ആൾക്കാര് ഭയങ്കര അല അങ്ങത്തെ നമുക്ക് എന്താ ഒരു എന്താ പറയാ നമുക്കായിട്ട് ഒരു ഇത് കാണൂല അതെച്ചാല് ഏറ്റവും കൂടുതല് ബുദ്ധിമുട്ട് ഡ്രെസ്സിന് ഡ്രസ്സ്
ആഹ്
ഒക്കെയാണ് ഭക്ഷണത്തിന് ഡ്രസ്സിന് ഇപ്പം ഗേൾസിനെ സംബന്ധിച്ചാണ് ഇപ്പൊ പീരീഡ്സോട ആണ് തീർന്നു
അതാണ്
ഉം
പിന്നെ അപ്പഴീ നിങ്ങളെ ഈ വീട്ടിലുള്ള എല്ലാ സ്ഥാനങ്ങളും അതൊക്കെ പോ പോയായിരുന്ന നശിച്ചു പോയായിരുന്ന പിന്നെ എല്ലാം പുതിയത് വാങ്ങിക്കാ അങ്ങനെ എന്തെങ്കിലും
ആഹ് അത് നമ്മള് ആകെ കൊണ്ട വെച്ചാൽ നമ്മുടെ കുറച്ച് ഡോക്യൂമെന്റ്സ് കൊണ്ട് പോയി ഡോക്യൂുമെൻറ്സും കുറച്ച് കയ്യിൽ അവിടെ അതായത് വേറെ വീട്ടിലിറെ മുകളിലായിരുന്നുപ്പ ഇടാൻ കുറച്ച് ഡ്രസ്സും കൊണ്ടുപോയി പിന്നെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റവ് പിന്നെ ഫുഡ് ഐറ്റംസും കൊണ്ടുപോയി പിന്നെ നമ്മള് എന്താ ഫ്രിഡ്ജും ടി വി ഒന്നള്ള പൊക്കാനുള്ള ശേഷി ഇല്ലാത്ത നമ്മൾ എടുത്തില്ല
എന്തോ
സെറ്റി
ആഹ ആഹ് ആഹ് ആഹ അപ്പൊ ബാക്കി എല്ലാം പോയില്ല
ബാക്കി എല്ലാം പോയി ടീവി ടീവി പോയി രണ്ട് ഫാനും പോയി ഉം
ഫ്രിഡ്ജ്
ഫ്രിജ് പോയില്ല ഫ്രിഡ്ജ് എന്ത ദൈവ ഭാഗ്യത്തിന് കിട്ടി
ആണല്ലേ ഉം ഉം പിന്നെ ഈ വീടൊക്കെ എങ്ങനെ വന്നിട്ട് ക്ലീൻ ചെയ്യണോ ഫുള്ള് ചെളിയ ആയിരിക്കോ
അതെ അതെ നമ്മൾ നമ്മള് നമ്മൾ വീട് തന്നെ ക്ലീൻ ചെയ്ത് ഫുള്ള് ചെളിയ ഫുള്ള് ചെളിയന്ന് പറഞ്ഞാ കാല് ചവിട്ടിയ തെന്നി വീഴുന്ന പോലെ
ഓ ഓ അപ്പൊ ഈ കട്ടില് ഫർണിച്ചർ അതെല്ലാം പോവോ
അത് തടിയുടെയാണെങ്കി കൊഴപ്പമില്ല നമുക്ക് നല്ലവണ്ണക്ക് വാഷ് ചെയ്ത് റീയൂസബിൾ ചെയ്യാം പക്ഷെ അല്ലാത്ത ആണെങ്കിൽ പറ്റൂല്ല
പറ്റത്തില്ലല്ലേ അപ്പൊ നിങ്ങക്ക് ഒരുപാട് നഷ്ടം വരുംല്ലേ
പിന്നല്ലേ ഈ മെത്തയില്ലേ മെത്ത
ആഹ്
മെത്തേ പോവും കാരണം ആ വെള്ളത്തി കിടന്നല്ലേ നമുക്ക് ആ മെത്ത ഒന്നും ചെയ്യാൻ പറ്റൂല്ല
ആഹ് ആഹ് അതൊന്നും ചെയ്യാൻ പറ്റൂല ചളിയും എല്ലാം കൂടെ വന്ന അടി
ആഹ് കൊറേ നാശം വിതച്ചാ അല്ലേ നമുക്ക് ഇങ്ങനെ വളർത്തു മൃർഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം നഷ്ടപ്പെട്ട്
ആ അന്ന് നഷ്ടപ്പെട്ടായിരുന്നല്ലേ അതാണ് ഏറ്റവും വലിയ വിഷ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല കണ്ടിരിക്കാനേ പറ്റൂ
നമ്മുടെ വീട്ടിലാണെ ഒരു ഒരു വലിയ കൂടുണ്ട് വലിയ കൂടിനകത്ത് ഒരു ഇരുപത്തി അഞ്ച് കോഴി ഉണ്ടായിരുന്നു ആ കോഴികള കുഞ്ഞുങ്ങളെയക കോഴിയും വലിയ കോഴിയും എല്ലാവരും മരിക്കെ
ആണല്ലേ
കുഞ്ഞി ഇത്തിരിയുള്ള കുഞ്ഞികോ ഴികൾ ഉണ്ടായിരുന്നു മറ്റേ ആവ ഈ മൊ അട വച്ചിരുന്ന് വിരിക്കാന്ന് അറിയത്തില്ലേ
ആഹ് ആഹ്
അത്ങ്ങളെല്ലാം ചത്തു പോയി
ആ ആ
പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താന്ന ഞാൻ അന്ന് അന്ന് ഞാൻ ചെറുതാണെ എന്നെച്ചാ ഒര് അഞ്ചിന്ന് ആറിലോട്ട് കേറുന്ന ആ ഒരിതാണ് പ്രായാ അപ്പം എനക്ക് അന്നേര ഒരു കുഞ്ഞു കുപ്പിക്കാത്ത ഒരു മറ്റേ നമ്മ പറയും ബൂസ്റ്റിന്റെ കുപ്പിയില്ലേ
ആഹ് ആഹ്
ബൂസ്റ്റിന്റെ ആണ് ഏതാണ്ടത്തെ ഒരു കുപ്പിക്കത്ത്ന്നെ കുഞ്ഞു ഫൈറ്ററിനെ വളർത്തുന്നുണ്ടായിരുന്നേ
ആഹ് ആഹ്
അപ്പൊ ആ ഫൈറ്ററിന് അന്ന് കുഞ്ഞല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ് വലിയ വെള്ളം വന്നാലും നീ എന്നെവിട്ട് പോവല്ലേന്ന് പറഞ് ഏഹ് പക്ഷെ ഞാൻ ആദ്യം ആദ്യം തുറന്ന് ഓടിപ്പോയി നോക്കിയത് ആ കുപ്പിയാ ആ കുപ്പിയാണെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ മണ്ണ്ടലം മറ്റേഈ വെള്ളംങ്ങനെ പൊ ങ്ങിയില്ലേ അതിങ്ങനെ പൊങ്ങി പൊങ്ങിമറ്റേ ആ ഒരു ആ ഷെൽഫിന്റെ മണ്ടേല് അതിരിപ്പുണ്ട് ഞാൻ ഓടി ചെന്നെടുത്ത് നോക്കി പക്ഷെ അതിനകത്തിരിപ്പുണ്ടായിരുന്നത്
ആണല്ലേ അതിനെ കിട്ടിയല്ലേ ജീവനോടെ കിട്ടി
തന്നെ ആ ജീവനോടെ കിട്ടി പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞ്പഴത്തേന്ന് മരിച്ചുപോയി
ആണോ ഓ അത് പാവായി പോയി
അത് എന്ന് വെച്ചാ ആ ചളിവള്ളത്തിൽ അത് കിടക്കാന്നതിന്റെ പരമാവധി അത് പിടിച്ചി കിടന്നുള്ളത്
ഉം ഉം
രണ്ടു ദിവസം കഴിഞ്ഞപ്പത്തേന്ന നോക്കിപോണ്ട് വള്ളത്തി അതി പിന്നെ ഞാൻ ആ ഫിൽറ്ററിനെ വളർത്താറില്ലാ
ഓ ഓ ഇപ്പ എത്രല് പഠിക്കുന്നേ
ഇപ്പം ഞാൻ കഴിഞ്ഞു
പഠിച്ചു കഴിഞ്ഞല്ലേ
ആഹ
ആഹ ആഹ ആനെ എത്ര ദിവസം ക്യാമ്പിൽ കഴിഞ്ഞായിര് ന്ന്
അല്ല അത് രണ്ട് മൂന്നാഴ്ച ഒരു അഞ്ചാഴ്ച.. അടുപ്പിച്ചു അഞ്ചോ നാലോ മൂന്നാഴ്ച മതി
ഇത്രയും അത്രയും നാള് കഴിഞ്ഞല്ലേ ഈ ക്യാമ്പിൽ
ആ എനിക്കൊന്ന് മൂന്നോ മൂന്നോ നാലോ ആഴ്ചയെന്ന് തോന്നും
ഓ എന്തായാലും മൂന്ന് നാല് ആഴ്ച ആകുമ്പോഴ ഒരു മാസം അടുപ്പിച്ചായല്ലേ
ആ ഒരു ഒരു ഒരു മാസത്തിന്റെ പകുതി ദിവസവും ക്യാമ്പിലായിരുന്നു
ഓ ഓ ങ്ങനെ വീട്ടില അടുത്തുള്ളവരെ എല്ലാരും അങ്ങനെ എല്ലാരും ആയായിരുന്നല്ലേ
എല്ലാ നമ്മള് ഒരു ആറ് കുടുംബ ഒന്നിച്ച ഒരു വീടിന്റെ മണ്ടക്ക ആയിരുന്നു അതന്ന് പറഞ്ഞാ എന്താന്നറിയോ മറ്റേ നമ്മള് ടെറസ് വന്നിട്ട് നമ്മ ഷീറ്റ് എടുത്തില്ലേ അത് ബോട്ട് വന്ന്
ഓഹ്
ബോട്ട് വ ന്നാൽ അത് വലിയ പാടായിരുന്നു കാരണം മരങ്ങളൊക്കെ നിക്കുന്നോണ്ടേ.. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബോട്ടൊലക്കെ ഒട്ടും ഇല്ല വെള്ളത്തിൽ പോകന്നുള്ളോ പേടിയ അറിയോ
ആഹ ആഹ സത്യം പറഞ്ഞാ ഞാൻ ഇതി ടി വിൽ ന്യൂസില് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലാതെ നമ്മുക്ക് അങ്ങനെയുള്ള ഏരിയ അല്ല
ആഹ്
ആ് വെള്ളം കയറുന്ന സ്ഥലംഅല്ല അപ്പൊ ടി വിയിൽ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ വിഷമോ സങ്കടമ ഒക്കെ വരണണ്ടെങ്കിലും ഇത എങ്ങനെയാണെന്ന് ഒരാളെ എക്സ്പീരിയൻസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കണത്
ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം നമുക്ക് ടോയ്ലറ്റിൽ പോവാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റൂല്ല
ആഹ്
അതാണ് ഈ ടെറസ് വന്നിട്ട് ഓപ്പൺ ആയത് കൊണ്ട് നല്ല കൊതുകടിയായിരിക്കും അന്യായ കൊതുക് പിന്നെ ഈ കുഞ്ഞി പിള്ളേരുണ്ടല്ലോ പൊടി പിള്ളേര്
ഉം ഉം
അവർക്കൊക്കെയാണെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവര് കാരണം ബാക്കിയുള്ളവർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു ഇത് കാരണം അവർ കുഞ്ഞുങ്ങൾ അവർക്കൊന്ന് അവര് എന്നും ചെയ്യാൻ പറ്റൂല്ല രാത്രി കരയും അവര് കുഞ്ഞുങ്ങളല്ലേ
അതെ അതെ ഉം അപ്പൊ എത്ര ദിവസം വീട്ടിന്റെ മുകളിൽ നിന്ന് ഒരു ദിവസം നിന്നോ
അല്ലല്ലല്ല ഈ ഈ ഇത് വന്നത് ഒരു മൂ നമ്മള് വെള്ളം മൊത്തത്തിൽ പൊങ്ങി ഒരു ഡേ പോങ്ങി രണ്ട് മൂന്നാം പോ ഒക്കാണ് നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ദിവസം നമ്മൾ ക്യാമ്പിൽ പോക കാരണം വെള്ളം പിന്നേ പിന്നെ പൊന്തി പൊന്തി വരിക
ഓ ഓ അപ്പൊ മൂന്ന് ദിവസം നിങ്ങള് ഒരു ടെറസിന്റെ മുകളിലായിരുന്നല്ലേ
മൂന്ന് ദിവസം ഡെറസിന്റെ മുകളിലായിരുന്നു എന്നിട്ടാണ് നമ്മള് കുറേ ആൾക്കർ ഈ ര- രക്ഷ രക്ഷിക്കാനുള്ളവരെല്ലാം ഇങ്ങനെ പോകുന്നുണ്ടേ ഹെലികോപ്റ്റർ പോകുന്ന് എന്താ വലിയ ജംഗാറൊക്കെ പോകുന്നുണ്ട് റോഡിന്റെ ആ- ഇതിലൂടെ ജങ്കാറൊക്കെ നമ്മൾ വിളക്കെ അലച്ചു വിളിച്ചു കൂവ ആ അവര് കേൾക്കണ്ടായോ പിന്നെ ചെറിയൽ തോണിൽ ആൾക്കാർ വരും തോണി വരുന്ന ആൾക്കാരാണ് നമുക്ക് ഫുഡ് ഒക്കെ കൊണ്ടു തരുന്നെ കാരണം അന്നേരം ഈ- സപ്പ്ളേക്കോയി ഒക്കെ തുറന്ന് തല്ലി തുറന്നാണ് അവര് ഫുഡ് എടുത്തൊണ്ട് വരുന്നേ
ആഹ് ആഹ്
അതുകൊണ്ട് നമുക്ക് എടുക്കാൻ ഒക്കൂല്ല
ഓഹ് ഓഹ് വലിയൊരു സംഭവം ഇപ്പൊ എപ്പോഴും മഴ വരുമ്പോ പേടിയായിരിക്കുംല്ലേ ഇപ്പൊ
അതെ അതെ മഴ പെയ്യുമ്പോ ഇങ്ങനെ പ്ര- അത് ദൈവമേ വെള്ളം പോങ്ങല്ലേ പൊങ്ങല്ലേ കാരണം അന്ന് കൊറേ ഡാമ- ഇപ്പൊ എന്ന് വച്ചാ രാവിലെ ഒക്കെണ്ടായിരുന്നു രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പൊ അവര് തുറ നിൽക്കുവ പിന്നെയും അടുത്തേനുള്ളത് നു ഇങ്ങനെ മൂടുന്നു
ആഹ് ആഹ് ഇവിടെ രാത്രി പോലെ ഇരിക്കുവാണ്
ആഹ്
ആഹ്
കാരണം ഈ പൊങ്ങിയ പ്രദേശത്തെ വെള്ളം എല്ലാം താഴ്ന്ന പ്രദേശത്തോട്ട് ഇങ്ങനെ ഒലിച്ചു വരൂല്ലേ
ആഹ് അതെ അതെ
അതാണ്
ആഹ് ഒന്നും വരാതിരിക്കട്ടല്ലേ
അതെ അതെ ഇത് വന്ന കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ് ആഹ്
ഉം
പിന്നെ പിന്നെന്താ അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞല്ലേ
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞു ശരിയെന്നാ ഞാൻ പിന്നെ വിളിക്കാവെ
ഓഹ് ശരി